ഹലോ ഹലോ കേക്കുന്നുണ്ടാ
ആഹ് കേക്കാം കേക്കാം ആഹ് കേക്കാം
സുഖായിട്ടരിക്കുന്നോ
ആഹ് സുഖമായിട്ടിരി ആഹ് എന്തോണ്ട ആ ഫുഡൊക്കെ കഴിച്ച ഇങ്ങനെ ഇരിക്കുന്ന മഴയൊക്കെ
ആഹ് ഇവിടെ രാവിലെ മഴയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം നല്ല വെയിയില്
എവടെ
ഉം ഇന്നെന്തായിരുന്നു സ്പെഷ്യല്
ഹലോ
ഹലോ ഇന്നെന്തായിരുന്നു പെഷ്യല്
ഇന്ന് ഇന്ന് പ്രത്യേകിച്ച് സ്പെഷ്യലൊന്നു ഇല്ല രാവിലെ മഴയൊക്കെ ആയിരുന്നു അതുകൊണ്ട് ഇന്ന് ഇച്ചിരി ഏ കറികളൊക്കെ ഇച്ചിരി കുറവായിരുന്നു സ്പെഷ്യൽ ആയിട്ട് ഇന്നൊന്നും ഉണ്ടാക്കിയില്ല ഏ പിന്നെ ചമ്മന്തിയും സാമ്പറും എന്നത്തെയും കണക്കെ തന്നെ
ഫിഷ് ഒക്കെ കഴിക്കാറുള്ളയാന്നോ
ആഹ് ഫിഷ് ഒക്കെ കഴിക്കും
പിന്നെ എന്താണ് സ്പെഷ്യല ഐറ്റംക്കെ കാരല്ലാതെ എന്താണ് വീട്ടില് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്ന ഒരു ഐറ്റം പറയാമോ
ആഹ് സ്പെഷ്യലായിട്ട്
കുക്കിംഗ് ഒക്കെ ഇഷ്ട
ബേഷ് ആഹ് കുക്കിഗ് എനിക്ക് ഇഷ്ടവാ ആം പിന്നെ ആഹ് ആഹ് അവിടെ എന്തോ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്നേ
ഞങ്ങള് ആഹ് ഞാന് സ്പെഷ്യലായിട്ട് കേക്കൊക്കെ ഉണ്ടാക്കും
കേക്ക് ഉണ്ടാക്കുവോ ആഹ് ആഹ് കേക്കിന്റെ കേക്കിന്റെ എങ്ങനെയാ റെസിപ്പി എനിക്ക് കേക്കും അങ്ങനെയ ഉണ്ടാക്കാനൊന്നും അറിയ അറിയത്തില്ല അല്ലാതൊക്കെ എന്തെങ്കിലും ഒക്കെ കുഞ്ഞുങ്ങൾക്ക് ഒക്കെ ഉണ്ടാക്കി കൊടുക്കത്തേയുള്ളൂ ചെറിയ ചെറിയ.
ഞാൻ കേക്ക് അങ്ങനെ ഭയങ്കര. ഇത് ഈ പ്ലം കേക്ക് അത് ഇഡലിക്കുട്ടത്തിന് അകത്ത് വേവിച്ചെടുക്കും.
ഓ ഇഡലിക്കുട്ടത്തിന് അകത്തോ?
ആഹ് ക്യാരറ്റ് ക്യാരറ്റ് കേ ക്യാരറ്റ് വെച്ച് ക്യാരറ്റും ഡേഡ്സ് ഒക്കെ വെച്ചു.
ഉം ഉം അത് എങ്ങനെ.
അത് മൈദയാണ് മൈദ എടുത്തിട്ട് ആദ്യം നമ്മൾ ക്യാരറ്റ് ഒരു കാൽ കിലോ. ക്യാരറ്റോളം മൂന്നാല് ക്യാരറ്റ് എടുത്ത് നല്ല പോലെ ഗ്രേറ്റ് ചെയ്യും. ഗ്രേറ്റ് ചെയ്യന്നറിയാമേലെ ഗിറ്ററി വെച്ച് ഗ്രേറ്റ് ചെയ്തു ഇടും. ചീവീ ഇടും ചീവീ ഇടും ചീ ആഹ് ചീവീ ഇടും. ആഹ് ചീവി ഇട്ടിട്ട് പിന്നെ നമ്മള് ഷാ പ പഞ്ചസാര. ആഹ് എന്താണ് ചൂടാക്കുല്ലേ നല്ലത്. കേക്കിനൊരു കളറ് കിട്ടത്തോള്ളൂ ആഹ്.
ആഹ് പഞ്ച
ആഹ് ചൂടാക്കുമ്പോ ഈ. ആഹ് പഞ്ച ആഹ് പഞ്ചസാര ഉരുക്കി എടുക്കും പഞ്ചസാര ഉരുക്കി. ഉരുക്കി എടുക്കുമ്പം ഈ കേക്ക്. കൂടെ ഈ ക്യാരറ്റ് കൂടെ അതിനകത്ത് ഇടും, ക്യാരറ്റും പിന്നെ ഡേറ്റ്സും ഡേറ്റ്സ് ചെറുതായിട്ട് മുറി മുറിച്ചു മുറിച്ചു ഇടും. കൊറച്ചുനേരം വെള്ളത്തിൽ കുതിർത്ത് വെക്കും, അപ്പൊ അത് അങ്ങ് അതങ്ങ് അലിഞ്ഞു ആഹ് കുതിർന്നു. ആഹ് പിച്ച് ഇട്ടിട്ട് ഈ ഈ. പഞ്ചസാര ലായനിക്ക് അകത്ത് ഇട്ട് തണുക്കാൻ വെക്കും അതങ്ങ് മാറ്റി വെ ക്കും മാറ്റി വെച്ചിട്ട് പിന്നെ ഏഹ് മൂന്ന് മുട്ട രണ്ടോ മൂന്നോ മു ട്ട വേണം മുട്ട മിക്സ് ചെയ്തിട്ട് ഒന്ന് അടിക്കും, അടിച്ചിട്ട് പിന്നെ കുറച്ച് പഞ്ചസാ സാരയും കൂടെ. മിക്സ് ചെയ്തിട്ട് പൊടിക്കും പൊടിച്ചിട്ട് ആഹ് പൊടിക്കാന്. ഇച്ചിരി ഗ്രാമ്പൂ തോനെ ഇടത്തില്ല ഒരു ഫ്ലേവറിനു വേണ്ടി ഗ്രാമ്പൂ ഒരു ഏലക്ക. ഇത് കറുവപ്പട്ട അതിന്റെ ഒക്കെ പീസ് കൂടെ പൊടിച്ചിടും നല്ലപോലെ പൊടിച്ചിട്ടിട്ട് പിന്നെ. മൈദയും കൂടി ഇട്ടിട്ട് ഇതിയെന്ന് പൊടിച്ചെടുത്തിട്ട് ഈ. എന്താണ് മുട്ട ഒന്ന് അടിച്ചെടുത്തില്ലേ, അതും എല്ലാം കുടിഞ്ഞ്. മൈദ അകത്തിട്ട് മിക്സ് ചെയ്തിട്ട് മറ്റേ ആഹ് നമ്മള് ആദ്യം. ക്യാരറ്റ് റെഡി ആക്കി വെച്ചിട്ടില്ലേ, ആഹ് അതെല്ലാം കൂടെ ഇതിനുകത്തിട്ട് പിന്നെ. കുറച്ച് സോഡ് പൊടിയും ബേക്കിംഗ് പൗഡറും ഇട്ടിട്ട്. പിന്നെ കൊറച്ച് സൺഫ്ലവർ ഓയിലൂടെ ഒഴിച്ച്. ഉം ബേക്കിംഗ് പൗഡറും ഇടും ശകലം സോഡ് പൊടിയും.
ആഹ് ബേക്കിംഗ് പൗഡറിന്റെ കൂടെ സോഡ് പൊടിയും കൂടി ഇടുവോ?
ആഹ് ഞാന് ഇടുമ്പോ ഇത് രണ്ടും കൂടെ ഇച്ചിരി ഇച്ചിരി ഇടും, ബേക്കിംഗ് പൗഡർ ഇച്ചിരി തോനെ ഇടും. ഉം ഹലോ കേക്കുന്നുണ്ടോ, ഹലോ ആഹ് ആഹ്. ആഹ് എന്നിട്ട് ആഹ് അപ്പുറത്ത് ഇതെല്ലാം കൂടെ. ഒന്ന് ഈ സൺഫ്ലവർ ഓയിലൂടെ ഒഴിച്ചിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തു. കുറച്ച് നേരം ഒന്ന് വെച്ചേക്കും. എന്നിട്ട് ഒരു കേക്ക് ടിൻ ഇട്ട് കേക്ക് ടിന്നല്ല നമ്മുടെ വീട്ടിൽ ഏതും. പാത്രമൊന്നൊള്ളതെന്നുച്ചാ ഒരു ചരുവത്തിനാത്ത് ഒഴിച്ച് കുക്കറിനാത്ത് വെയ്ക്കും കുക്കറിനോ അല്ലേ ഇഡലികുട്ടകത്തിലോ
ആ
ഹലോ ആ ഇഡലികുട്ടകത്തി വെക്കുമ്പം ഒന്നീ മണലോ അല്ലേ ഉ പ്പോയിടും വെള്ളം ഒഴിക്കത്തില്ലല്ലേ ഇട്ടിട്ട് അതിന്റെ മോളിൽ ഒരുറിങ്ങും എടുത്ത് വെച്ചിട്ട് ഒരു നാപ്പത്തഞ്ച് മിനിറ്റ് വേവിച്ചാ കറക്റ്റ് കേക്കായിട്ടുവരും ഒരു നാപ്പത് നാപ്പത്തഞ്ചുമിനിറ്റ് മുട്ട ഒഴിക്കുന്ന ആ അപ്പൊ കറക്റ്റ് ആ അല്ല ആവിയിൽ നിന്നുവന്നാ നമ്മളെ ആ ഇടത് മണലോ അല്ലെങ്കിൽ ഉപ്പോ ഇടും അല്ലെ അത് കരിഞ്ഞ് പിടിക്കത്തില്ലേ ആ പാത്രം
ഓ അങ്ങനെ മണല് ഞാൻ വിചാരിച്ച് ആ ആ ആ
ആ മണലോ അല്ലെങ്കി ഉപ്പോ ഇത് ഏതെങ്കിലും ഇട്ടിട്ട് അതിന്റെ മോളിൽ നമ്മള് ഒരു റിങ്ങ് ഉപ്പെന്തിനാന്നു പറഞ്ഞാ ആ പാത്രം കരിഞ്ഞു പിടിക്കാതിരിക്കാൻ അല്ലേ മണലോ ഇടും അല്ലെങ്കി മണലില്ലെങ്കി ഉപ്പിടും ഇത് ഏതെങ്കിലും ഒന്നി
ഉപ്പിടും ആ ഹാ ഹാ
ന്നിട്ട് ഒരു റിങ്ങും എടുത്തുവയ്ക്കും തിരുവാന്നൊക്കെ പറയുവല്ലോ ആ അത് ഈ വെച്ചത് അത് ഉം മാവു ഒരു ആ ആ പ്ലേറ്റ് അങ്ങുവെക്കും അത് ആ കലക്കി വെച്ചെക്കുന്ന മാവെന്ന് പറഞ്ഞാ ആ പാത്രത്തിനകത്ത് ഒരു വെള്ള പേപ്പറ് കട്ട്ചെയ്തിട്ട് വെയ്ക്കും അല്ലേ അതിനകത്ത് കേറിപിടിക്കുവല്ലേ വെച്ചില്ലേലും കൊഴപ്പമില്ല ആ
ആം
ആ ആ ആ നമ്മള് ആ പേപ്പറിനകത്ത് ഇച്ചിരി ഈ പേപ്പറിനകത്ത് ഇച്ചിരി എണ്ണയും കൂടെ തൂകും
ഉം ആ ആ പേപ്പറെന്നുപറയുന്നത് ഇതിന്പ്രത്യേകിച്ച് പേപ്പറൊണ്ടല്ലോ അത് ആ
എന്റെ കയ്യിലൊന്നും കാണത്തില്ല ഞാൻ ഒരു വൈറ്റ്പേപ്പർ എടുക്കും ന്യൂസ് പേപ്പർ എടുക്കത്തില്ല വൈറ്റ്പേപ്പറ് ആം ആ വെള്ള പേപ്പറും വേറെ എ ഫോർ സൈസ് പേപ്പറെടുത്ത് അതിന്റെ ആ പാത്രത്തിന്റെ അതേ ഷേപ്പില് വെച്ച് കട്ട്ചെയ്യും ആ അങ്ങനെ തട്ടിക്കൂട്ടിയൊക്കെ ഒണ്ടാക്കുന്നത് പക്ഷെ വീട്ടിലെല്ലാർക്കും ഇഷ്ടമാണ്
ആ എന്നാ കുഞ്ഞുങ്ങളൊക്കെയൊള്ള വീട്ടില് ഇത് ഒണ്ടാക്കി കൊടുക്കാങ്കി നല്ലയാ
ആ ആ അങ്ങനെ ഉണ്ടാക്കും ഞാൻ ഉം അങ്ങനെ അടു അടുപ്പിലാ വെക്കുന്നതെങ്കി ഒരു നാപ്പത് നാപ്പത്തഞ്ച് മിനിറ്റ് ഞാൻ എപ്പഴും അത് അടുപ്പിലങ്ങ് വയ്ക്കത്തേ ഉള്ളൂ കൊറഞ്ഞ തീയില് ആ ഇനി ഗ്യാസിലാണെങ്കില് സിമ്മിലിടണം സിമ്മിലിട്ടിട്ട് വെക്കണം ആ തീയിലിട്ട് വെക്കും പക്ഷെ നമ്മളീ കേക്ക് വെക്കുന്നതിനുമുമ്പേ ഈ പാത്രം ഒന്ന് ചൂടാക്കാൻ വെക്കും ഈ പറഞ്ഞ നമ്മ് പ്പം എല്ലാം ഒന്നുവെച്ചിട്ട് ആ പാത്രമൊന്ന് ഓവനാത്ത നമ്മള് വെക്കുന്നെങ്കി ഓവനൊന്ന് ഹീറ്റുചെയ്യുവല്ലൊ ആദ്യം
ആ
ആ അതുകഴിഞ്ഞിട്ടാണ് വെക്കുന്നത്
വെക്കുന്നത്
ആ അതുപോലെ ഞമ്മളെ ഇഡിലികുട്ടും അതുപോലൊന്ന് ചൂടാക്കിയിട്ട് കൈ പൊള്ളാതെ സൂക്ഷിച്ചങ്ങെടുത്ത് വെക്കുമ്പം ഒരു നാപ്പത്തഞ്ച് മിനിറ്റ് കഴിയുമ്പം കറക് റ്റ് നല്ല പൊങ്ങി വന്ന് നല്ല നല്ലെയാണ് ടേസ്റ്റ് ആണ് ഒരിക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്
ആഹ് ന്നാ ഒരു പ്രാവശ്യം ഒന്ന് നോക്കണം ഉം പിന്നെ വേറെ അങ്ങനെ എന്തേലും ഒക്കെ ഒണ്ടാക്കോ സ്പെഷ്യൽ ആയിട്ട് കേക്ക്ല്ലാതെ
കേക്കല്ലാതെ നിങ്ങളെന്തേലും ഉണ്ടാക്കുന്ന ഒരു റെസിപ്പി പറഞ്ഞ
ആഹ് ഞങ്ങളിങ്ങനെ കേക്കൊന്നുല്ല കുഞ്ഞുങ്ങക്ക് ആഹ് കുഞ്ഞ്ങ്ങ ഫ്രൈഡ് റൈസൊക്കെ ഭയങ്കര ഇഷ്ട ഇങ്ങനെ ഇരിക്കുമ്പൊ അങ്ങനൊക്കെള്ള എന്തെങ്കിലൊക്കെ ഉണ്ടാക്കി കൊടുക്കും
ഉം പിന്നെ നമ്മള് ക്യാരറ്റ് അലുവ ഉണ്ടാക്കും
ഓഹ് കാരറ്റ് ഹൽവാ
ഉം
ആഹ് അതെങ്ങനെ ഉണ്ടാക്കുന്നേ
ക്യാരറ്റ് അലുവേം ക്യാരറ്റ് ഇതുപോലെ ചീവീട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് പാലിനകത്ത് വേവിക്കും വെള്ളം ഒഴിക്കത്തില്ല പാലില്
പക്ഷെ എനിക്കത് അങ്ങോട്ട് കട്ടിയായി കിട്ടത്തില്ല എപ്പൊ ഉണ്ടാക്കിയാലും ഇങ്ങനെ ഒരു മാതിരി ലൂസ് പോലെ ഇരിക്കും അത് കട്ടി ആവത്തില്ല
അതിന് ഇച്ചിരി കോൺഫ്ലവറൂടെ അങ്ങെട്ട് ഇട്ടാ മതി
ആണോ
ആഹ് കോൺഫ്ലവർ ഇട്ടാ പെട്ടെന്നങ്ങ് കട്ടിയാവും
കട്ടിയാവോ
ആഹ് അല്ലെങ്കി കോൺഫ്ലവർ നമ്മുടെ കൈയില് എപ്പോഴും കാണത്തില്ലല്ലേ കോൺഫ്ലവറില്ലെങ്കി ഇച്ചിരി അരിപ്പൊടി അരിപ്പൊടി അത് ഈ പുട്ടുപൊടിയുടെയല്ല അല്ലാതെ നൈസായിട്ടുള്ള അരിപ്പൊടി കൊണ്ടല്ലേ
ആഹ് ആഹ് നൈസ് ഇടിയപ്പത്തിന്റെ പൊടി
ആഹ് ആ പൊടി ഇച്ചിട്ടി ഇട്ടാലും മതി അപ്പം അങ് കുറുകി വരും
ആഹ് അഹ് അഹ് അഹ് അന്നേരം ഇതിനകത്ത്ന്ന് ക്യാരറ്റ് ഇതുപോലെ നേര ത്തേ പറഞ്ഞ കണക്ക് ഗ്രേറ്റ് ചെയ്ത് ആഹ്
ഗ്രേറ്റ് ചെയ്തിട്ട് കുക്കറില് പാലൊഴിച്ച് വേവി ക്യും പാലും പഞ്ചസാരിം അതിന് വല്യ പാടൊന്നുല്ല പാലും പഞ്ചസാരിം ഒഴിച്ച് രണ്ട് മൂന്ന് വിസില് വരുമ്പോഴത്തിനും നല്ല കൊഴഞ്ഞ് വെന്തങ്ങ് വരും പിന്നെത് നമ്മൾ ഓപ്പൺ ആക്കിയിട്ട് കൊറച്ചു പാലതി കാണുല്ലേ അത് ആഹ് അത് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വെച്ച് നമ്മൾ എളക്ക്യളക്കി ഇങ്ങനെ തോത്തി വരുമ്പോ ത്തിനും കൊറച്ച് നെയ്യും അണ്ടിപ്പരിപ്പൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾത്തിന് എളക്കിയെളക്കി വരുമ്പോൾത്തിന് അതങ്ങ് ഡ്രൈ ആവും കട്ടിയാവും കട്ടിയാവുമ്പം കൊറച്ച് നെയ്യൂടൊക്കെ ഒഴിച്ചങ്ങ് ഒന്നൂടങ്ങ് തോ ത്തി എടുക്കുമ്പം പിന്നെ ആ ഗാർണിഷ് ചെയ്യാൻ വേണ്ടി കൊറച്ച് അണ്ടിപ്പരുപ്പും ക്കേട്ടിട്ട് ഒരു പാത്രത്തിലോട്ട് സെറ്റ് ചെയ്ത് വെച്ച കറക്റ്റ് അൽവേടെ സൈസാവും ആഹ് ക്യാരറ്റെന്നെ അങ്ങനാണ് എന്തെങ്കിലൊക്കെ ഉണ്ടാക്കും ഇല്ല അയ്ന് മൈദ്യയൊന്നും ചേർക്കത്തില്ല പക്ഷെ അത് അത് കൊറച്ച് നേരം എളക്ക ക്കണം ആഹ് കൊറച്ചു നേരം എളക്കണം എന്നാലേ അത് പാത്രത്തിന്ന് വിട്ടു വരുത്തുള്ളു
നെയ്യ് എളക്കണോ
ഒരുപാട് നെയ്യങ്ങ് ഒഴിക്കണ്ട അതങ്ങ് കുറുകി വരുമ്പോ ഒര് ടേസ്റ്റിന് വേണ്ടി നമ്മള് നെയ്യൊഴിക്കും
നെയ്യൊഴിച്ചാ മതി ആഹ് ആഹ്
അഹ് നെയ് നെയ്യൊഴിക്കുമ്പത്തേ നെയ്യൊഴിച്ച് വരട്ടി വരുമ്പഴത്തേന് പാത്രത്തിൽ നിന്നെട്ത്താ മതി ആ പാത്രത്തിന്നിങ്ങ് വിട്ട് വരും
വിട്ട് വരും ആഹ് ആഹ് ആഹ്
ആഹ് വിട്ട് വരുമ്പ നമ്മള് ഒര് വേറൊരു പ പാത്രത്തിലോട്ട് പിന്നെ സെറ്റെയ്യാൻ ഇട്ത്ത് വെച്ച് കൊറ സെറ്റ്യ്ത് വെച്ചാ കൊറച്ച് കഴിയുമ്പഴത്തേന് കട്ടിച്ചെടുക്ക കട്ടെയ്തെട്ക്ക
ഓഹ് ആഹ് ആഹ് ആഹ്
ഉം അല്ലാതെ പിന്നമ്മള് അല്ലാതെ അങ്ങനെയാ കഴിക്ക്ണ് ആഹ് മക്കക്കതൊക്കെ ഇഷ്ടാണ് പിന്നെ എന്നും വെ അങ്ങനെ വെറൈറ്റി വല്ലപ്പോഴങ്ങനെണ്ടാക്കും മധുരല്ലേ അത് പഞ്ചസാരയല്ലേ പഞ്ചസാരയൊന്നു അത്ര ഹെൽത്തിയല്ലല്ല
തെവ്ടേലല്ല
അത്കൊണ്ട് ആഹ് ഹെൽത്തിയലല്ല അത്കൊണ്ട് വല്ലപ്പോഴുവൊക്കെ ഒരു ടേസ്റ്റിന് ഇണ്ടാക്കി കൊടുക്കാറുണ്ട്
ഉം ഉം ഉം ഉം ഉം പിന്നെ അവിടെ മഴയൊക്കെ ഉണ്ടോ?
മഴയുണ്ടാര്ന്നു ഇന്ന് മഴ മാറി ശരിയെന്നാ പിന്നെ വിളിക്ക ശ ആണോ ശരി എന്നാ വിളിക്കാം ശരി
ആഹ് ആഹ്